ഉം ഹലോ
ഹലോ എന്തൊക്കെയാ സുഖല്ലേ ഒരു വിവരല്ലല്ലോ
എന്താ താ എന്തേ എപ്പോഴേങ്കിലൊക്കെ വിളിച്ചല്ലേ അവനാന്റെ വിവരൊക്കെ അറിയുള്ളു അതൊ പിന്നെ എങ്ങനെ വിവരൊക്കെ അറിയാണ്
അതെ ഞാൻ ഇടക്കിടക്ക് കൊറച്ച് തിരക്കിലൊക്കെ ആയി പോയി എന്താ നിക്ക് സുഖല്ലേ എല്ലാർക്കും
സുഖണ് എല്ലാർക്കും കുഴപ്പൊന്നുല്ല അവിടെ എങ്ങനെ രോഗങ്ങളും കാര്യകൾ
ഇവിടെന്നതാ ഇല്ലല്ല ഇവിട ഒരുകൊഴപ്പൊല്ലഎല്ലാവർക്കും സുഖാണ്
മ് ഞാന് ഇങ്ങനെ വിളിച്ചെന്താച്ചാലേ
ആ
ഇപ്പോ തന്റെ ഒരു ഫോട്ടോ കണ്ടു ഞാനപ്പോ ഫോട്ടോയില് ഇയ്പ്പൊ ആദ്യം നല്ല ഒരു അതായത് നല്ല ഫാറ്റയൊരു ചബ്ബിഗേളല്ലായിരുന്നോ അതായത് കൊറച്ച് തടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നല്ല മാറ്റം സംഭവിച്ചു തടിച്ച പോലെ തോന്ന്ണു ഫോട്ടോ കണ്ടപ്പോ തടിയൊക്കെ അത്യാവശ്യം കുറേ കുറഞ്ഞ പോലെതോന്ന്ണ്ട് അപ്പൊ എന്തൊക്കെയാണ് എന്തേലും പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിന്നോ അതിനെ പറ്റി ആയെന്നു
ആ ആപ്പ് തീർച്ചയായും ഇനിക്ക് ന്താച്ചാല് ഞാൻ തടി ഉണ്ടാവുകൊണ്ട് എല്ലാരും ആദ്യൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ നല്ല കളിയാക്കലൊക്കെ ഇണ്ടായിനിം അതുകൊണ്ട് തന്നെ ഞാന് കൊറച്ച് തടി കൊറക്കാന്ന് കരുതി അത് നമ്മള് കുറച്ചു ദിവസം ഫുഡ് ബാക്കി അപ്പൊ എനിക്ക് നല്ല കുടുംബത്തിൽന്നൊക്കെ എല്ലാരും ച്ചീത്തറഞ്ഞു ഫുഡ് ഒഴവാക്കീട്ട് ഒരു കാര്യ
അതെ അതെ ഫുഡ് ഒഴിവാക്കീട്ട് തടി കുറച്ചിട്ട് കാര്യല്ലെന്ന് തോന്നുണു കാരണം കുറേ ഡയറ്റൊക്കെ എടുത്തു ഓരോ ഓരോരുത്തരു ഇപ്പോ ഡയറ്റിങ് എന്ന് പറഞ്ഞ് വെറുതെ പട്ടിണികിടന്നക്കുന്നുണ്ട് പക്ഷേ ഒരു ഉപകാരമുള്ള തടിയൊന്നും ഒന്നും കുറയണില്ല വെറുതെ പട്ടിണികടന്ന് ഇള്ള ആരോഗ്യം കൂടി കളയാന്നല്ലാണ്ടെ പ്രത്യേകിചൊരു ഉപകാരൊന്നും ഇനിക്ക് തോന്നി ല്ല വേറെ എന്തെങ്കിലും പ്രവർത്തനൊക്കെ ചെയ്തീനോ
ആ ഞാൻ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടന്നെ ഈ ഭക്ഷണം ഒഴിവാക്കൂലേ ഒഴിവാക്കണ്ട പറഞേ ചീത്തർഞ്ഞിട്ട് അപ്പൊ ഞാൻ കരുതി ഭക്ഷണം പോയി പതിനെട്ട് വയസ്സരെ എന്തായാലും നമുക്ക് വളർച്ച ഉണ്ടാവ്ണാണല്ലോ അപ്പൊ ഞാന് ഫുഡ് ഒഴിവാക്കാതെ കുറച്ച് ഞാൻ എന്ത ണ്ട് കര്തിട്ടാ കുറച്ച് ദിവസം ഞാന് ഇതിനായിട്ട് തന്നെ പുറപ്പെടണം ട്ടാ അല്ലാതെ നമ്മള് ഞ്ഞി വല്ലോം ഫുഡൊക്കെ പാടെ വാരി കഴിച്ച് ആകപ്പാടെ കൊളാക്കണ്ട ഞാൻ ഈ രാവിലെ ഒരു അഞ്ചരക്കെണീറ്റാലും മതി കാരണം ഞമ്മള് രാത്രി വേഗം കടക്കണം അപ്പെളെ ഞമ്മക്ക് അഞ്ചരക്കൊക്കെ എണീക്കാൻ പറ്റും ഞാൻ അഞ്ചരയ്ക്ക് എണീക്കാറുണ്ട് ഒരു പത്ത് അയ്മ്പത് ദിവസെ മതി ഏ അത്രാൽ തന്നെ നമ്മള് എണ്ണ വയ്ക്കും കൊഴപ്പ ഒക്കെ ഉണ്ടെ ന അല്ലണ പോവും
അപ്പൊ ഭക്ഷണം നിയന്ത്രിക്ക അതായത് ഈ എന്താപ്പ ഓയിൽ ഐറ്റംസ ഒന്നും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കരുത് എന്നാണ് പറയണ അല്ലേ
എന്തായാലും കോൽ വല്ലാതെ വേണ്ടന്ന് നമ്മൾ തിന്നാതിരിക്കും വേണ്ട അങ്ങനെ ല്ല പറഞ്ഞത് അത്യാവശ്യത്തിന് നമുക്ക് കഴിക്കാം എന്ത് നമുക്ക് കഴിക്കാം നമുക്കിപ്പോ വിറ്റാമിന്
ശരി നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം പക്ഷെ ഇഷ്ടമുള്ള അത്രയും കഴിക്കാം ഇതന്നല്ലേ
അതെ അതെ നമ്മളിപ്പോ കൂടുതൽ നമ്മക്കിപ്പോ കല്യാണത്തിന് പോയാൽ തന്നെ ഫുഡ് ആ അടിപൊളി നമ്മ കൂടുതൽ കഴിക്കല്ലോ അത് നമ്മ കഴിഞ്ഞതിനു പകുതി മാറ്റി വെക്കണം നമ്മൾ കഴിക്കുന്നതിന് എത്രണോ കഴി കുന്നത് നമ്മൾ സാധാരണായി കഴിക്ക അതിന്ന് കുറച്ച് പകുതി വേണ്ട കുറച്ചു കഴിക്കുക
അപ്പൊ അങ്ങനെ പറഞ്ഞാപ്പോ നിങ്ങൾ ഉദ്ദേശിക്കണന്ന് പറഞ്ഞാല ഇപ്പോ എപ്പോഴും ഭക്ഷണം കഴിക്കാം ഭക്ഷണം കണ്ടട്രോൾ ചെയ്താൽ മതി അതായത് എപ്പോഴ വേണെങ്കിലും നമുക്ക് കഴിക്കാം കുറച്ച് റച്ച് കഴിക്കല്ലേ എപ്പാണെങ്കിലും കഴിക്കുക അല്ലാണ്ട് ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ചിട്ട ഒരു കാര്യമുണ്ടാവൂല ഭക്ഷണം ഒഴിവാക്കിയിട്ടും അതേപോലെ കുറേ ഭക്ഷണം കഴിച്ചിട്ടും ഒരു കാര്യല്ല എന്ന പറയുന്നല്ലേ
ആഹ അതെ കൊറെേ ഭക്ഷണം കഴിക്കണ്ട പാകത്തിന് ഭക്ഷണം കഴിക്ക പിന്നെ ഈ ഭക്ഷണം കഴിക്കാതിരുന്ന് അപ്പ നമ്മളിപ്പോ കുറച്ച് ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മള് തണുക്കുവാണ് പിന്നെഈ ഭക്ഷണം കഴിക്ക പിന്നെ ടണം അതുകൊണ്ട്ൊരു കാര്യല്ല നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നു കിടക്കുന്നു അപ്പൊ നമ്മുടെ ശരീരത്തിന് ആയാസം ഒന്നല്ലല്ലോ ഇ നല്ലവണ്ണം പണിെടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ അഞ്ചര എണീറ്റ് നമ്മള് രാവിലെ ഞാൻ അഞ്ചരക്ക എണീക്കാറുണ്ട്
ഈ അതിനന് പറ്റിയ വ്യായാമം എന്തെങ്കിലും ഉണ്ടോ അതായത് എക്സസൈസ് എന്തായാലും ചെയ്യലുണ്ടോ എക്സസൈസ് ഇത് ബോഡി ഫിറ്റ് ആ തടി കുറയാൻ അങ്ങനെ എന്തേലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്ക ഒന്ന് പറയ കേട്ടോ
ആഹ് അതൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്താ വെച്ചാല് ഞാൻ പറഞ്ഞ മാതിരി രാവിലെ എണീറ്റ് നമുക്ക് വേണ്ടി ഒരു മുറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടോ എന്തെങ്കലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോ പോയിട്ട് നമ്മള് നമ്മളെ കൊണ്ട് കയ്യുന്ന പ്പോ സ്റ്റെപ്പക്ക സ്റ്റെപൊക്കെണ്ട് സ്റ്റെപ്പൊന്നാ ണ് ഒര് അഞ്ചാറ് വട്ടൊക്കെ നല്ല കേറി എർങ്ങ പിന്നെ നമ്മളൊടാ ഇപ്പൊ നമ്മക്കിപ്പോരു ഏഹ് ഫോണില് പാട്ട് വെച്ച് കേക്കാച്ച നമക്കൊരു ഓടാനും ചാടാനൊക്കൊരു ഏഹ് ത് ണ്ടവോലൊ അപ്പ നമ്മള് അത് ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ചാലും നമക്ക് പാട്ടൊക്കെ കേട്ട് ഓടാനും ചാടാനൊക്കൊരു ഉന്മേഷം കിട്ടും രാവിലായോണ്ട് കൊർച്ച് ഉന്മേഷ കൊറവ്ണ്ടാവും പ്പൊ പാട്ടൊക്കെ ക്കെ കേട്ട് ചെയ്യച്ച നല്ലൊര് ത്ണ്ടാവും അപ്പൊ നമ്മള് രാവിൽ തന്നെ നല്ല ഓടാ പി ന്നെ നടക്കാ നടന്നാലും മതി നമ്മൾ കൈ രണ്ടും വീശി നല്ലവ ണ്ണം ഏഹ് അരമണിക്കൂറൊക്കെ നടക്ക പിന്നെ ഈ ഷട്ടില്ണ്ടല്ലോ ഷട്ടില് കളി നല്ലൊരു ക ളിയാണ് ഷട്ടില് വീട്ടില്ണ്ടങ്കി ഏഹ് അരമണിക്കൂറത് കളിക്കാം
ആഹ് ഞാ എടക്ക് ഇങ്ങനെ ഷട്ടിലൊക്കെ കളിക്ക് കറി ണ്ടതായത് വീട്ടി തന്നെ ഇൻക്കൊരനിയത്തിം അനിയനൊക്കെണ്ട് അപ്പൊ അവര്ടെ കൂടെ എപ്പഴെങ്കിലും നമ്മക്ക് കളിക്കാനല്ലാതെ വല്ലാണ്ടങ്ങ് രാവിലെ നീക്ക ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പർഞ്ഞ ന്നെ എനിക്കിഷ്ടവില്ല രാവിലെ നേരത്തെ നീ ക്കാ നീറ്റിട്ട് പിന്നെ അങ്ങനെ ഞാൻ നീ പറഞ്ഞ പോലത്തെ ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതുകൊണ്ടായി രിക്കും ഇപ്പോ ഇങ്ങനെ ആരോഗ്യൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കൊറഞ്ഞ് വര്ണ് ണ്ട് ഇപ്പോ ഒന്നും ഇനി നീ പറഞ്ഞപോലെ ഭക്ഷണത്തില് കൺട്രോളിങ്ങും എക്‌സസൈസൊക്കെ ചെയ്യണ ന്നാണ് എനിക്ക് തോന്ന്ണത് വ്യായാമൊക്കെ ഇനി ഇണ്ടാക്കണം നീ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് നോക്കാം
തീർച്ചാട്ടും വാണം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം എന്നാത്തന്നെ ഉള്ളൂ നമുക്ക് പിന്നെ നമ്മളി ഈ കൂടുതൽ നമ്മള് ശരീരം അനക്കാതിരുന്നാ തന്നെ പിന്നെ നമ്മള് എന്തേലും എടുക്കുമ്പോ നമുക്കതിന്റെ ഭവിഷത്താ അപ്പളേ അറിയുള്ളൂ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ അതേതിരി ഏഹ് എന്റെ താത്തായി ആയിരുന്നു എല്ലാ പണി എടുത്തിര്ന്നെ ഞാൻ ഒരു പണിയും എടുത്തിരുന്നില്ല അങ്ങനെ ഞാന് ഒരു ദിവസം ഇങ്ങനെ അടുത്തടുത്തടുത്ത് കൊറച്ചധികം പണിയെടുത്തപ്പോ എനിക്കന്നെ കയ്യും കാലുഒക്കെ വേദനിക്കല് തൊടങ്ങി കാരണം ന മ്മടെ ശരീരം എന്നും അനങ്ങുന്നില്ലല്ലോ എന്നേലും
ശരിയാ എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞ പോലെ ചെലേപ്പോ ഈ എന്താപ്പോ വെറുതെ ഇരുന്ന് ഇ വെറുതെ ഇരിക്കാന്നല്ല ഞാൻ കോളേജിലൊക്കെ പോവല്ണ്ട് പക്ഷെ എന്നാലും ഇനിപ്പോ ഈ ഇപ്പൊ വെക്കേഷനൊകായിട്ട് വെറ്തെ ഇരിക്കുമ്പോ പിന്നെ ഒരുസം നല്ല പണിയെടുത്താലൊക്കെ കൈ വേദന അല്ലെെ പിന്നെ നമ്മളെന്തെങ്കിലും കയ്യിലൊക്കെ കൂടുതൽ ഭാരക്കെട് ദ എപ്പഴു എപ്പഴും കൈവേദൻ്റൊരു പ്രശ്നം വന്നിരുന്നു. അപ്പൊ അയിനൊക്കെ എന്തെ ങ്കിലും മറുമര്ന്നുണ്ടോ തന്റട്ത്ത് അത് കൊറേ ഏ ഏ ഡോക്ടറ കാണിച്ചപ്പോ ഏ ടെസ്റ്റയ്യാനൊക്കെ പറിം നമ്മുടെ രക്തം പക്ഷെ അതില് വലിയ കുഴപ്പൊന്ന് എടക്ക് കാണിക്കലില്ലപ്പൊ എന്ത പതിന് പ്രശ്നംന്ന് അറിയാൻ പറ്റില്ല. ഇനിപ്പോ നമ്മൾ ജോ പൊലി ചെയ്യാഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ജോലി മുഴുവൻ തലയിൽ വെച്ചിട്ടാണോ അതോ പണ്ട് മുതൽ ജോലി ചെയ്യാൻട്ടാണോ എന്താ അയ്നുള്ള പ്രശ്നംന്ന് മാർഗം പറഞ്ഞരോ?
അതെന്താന്ന് വെച്ചാ നിങ്ങളീ പറഞ്ഞമാരി തന്നെ പണി ചെയ്യാത്തോണ്ടാവാണം എൻ്റെ ഉ മ്മക്കൻക്ക് പറഞ്ഞന്നീന്നത് പക്ഷെ നമ്മള് ചെറിയ വളർച്ചയുടെ പ്രശ്ന ഉണ്ടാവും ട്ടോ ചെലോർക്ക് വളർച്ചയട് ഞാന്പ്പട്ത്ത് ഒരു സുഹൃത്ത് ഇതേമാരി കാല് വേദനൊക്കെണ്ടായിരുന്നു അപ്പൊ അവള് ചെന്നോക്കിയപ്പോ പറഞ്ഞ വളർച്ചയുടെ പ്രശ്നാണ് പക്ഷെ ചെലവർക്ക് നമ്മുടെ ശരീരഭാരം
വളർച്ച എന്ന് പറഞ്ഞാല് വളർച്ച ട്ടാ ഒരു പതിനെട്ട് വയസ്സ് വരല്ലേ നിക്ക്പ്പോ നോക്കാണെങ്കി പതിനെട്ടൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോ അതിന്റെ പണ്ട് മുതലേ ശെരിയ ഞാൻ ഡോക്‌ട്രട്ത്ത് കാൺച്ചപ്പോ പറഞ്ഞീനു ഇങ്ങനെ എന്താപ്പോ കാല് എന്താപ്പോ നമ്മ്ടെ വളർച്ചെന്ന്‌ ഭാഗായിട്ട് വളർ വള ത് ന്നേന്റെ ഭാഗായിട്ടാണ് ഈ മുട്ടുവേദന മുട്ടുവേദന ഉണ്ടാവ്ണത് വളർച്ച പതിനെട്ട് വയസ് വരെ അത്ണ്ടാവന്നൊക്കെ പറഞ്ഞിര്ന്നെ പക്ഷെ ഇപ്പോന്ന് പറ പ്രയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോ എന്താലും വളർചേടല്ലാ വേറെ എന്തേലും പ്രശ്നവാനും ചാൻസ്ണ്ട്.
അതെ അത് നിങ്ങള് ശരിയാണ് പറഞ്ഞത് വേറെ പ്രശ്നം ഉണ്ടാവും ചാൻസ്ണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞമാരി നമ്മ്ടെ ഈ കൈഭാരം കാലു ഭാരൊക്കെ നമ്മള് തടി കൂടുമ്പോ പെനിക്കന്നെ തടി കൂടു കൂടുമ്പോ ഈ കൈയ്യ് കാല് വേദന നമ്മടെ ഈ എല്ലിന് നമുക്ക് നമ്മളെ ശരീരം താങ്ങാൻ പറ്റില്ല ശരീര കാൽ നും കയ്യിനൊക്കെ അപ്പൊ ഈ കാലൊക്കെ വേദനിക്കുന്നത് എന്താന്നെച്ചാല് നമ്മുടെ ശരീരഭാരം താങ്ങാനാവാതേണ്. അങ്ങനൊക്കെയാണ് നമുക്ക് ഈ വേദനൊക്കെ വരുന്നത് കൂടുതൽ കാലൊക്കെ വേദന എന്തായാലും അതായിരിക്കും വര്ന്നത്
അപ്പൊ എന്താപ്പോ ഇതിന് വല്ല കാ അന്ന് ഡോക്ടറെ കാൺച്ചപ്പോ പറഞ്ഞ സ് കൊറവ്ണ്ട്നൊക്കെണ് ഇപ്പൊ ഈ കാൽസ് കൂടാന്ള്ള ഒരു മ ഭക്ഷണത്തിലൊക്കെന്തെങ്കിലും ഇൻക്ലൂഡെയ്യാനൊക്കെ എ എന്തൊക്കെ താൻ കഴിക്കാറ്ള്ളത് കാൽസ്യക്കെ ഉണ്ടാകാൻ വാണ്ടിട്ട്
അത് ഇങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാനും ഡോക്ട്രിന്റെ ടുത്ത്ക്ക് പോയപ്പോ ഡോക്ട്രർതാണ് പറഞ്ഞത് കാൽസ്യ കമ്മീന്ന് അപ്പോ നമ്മള് ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മള് പച്ചക്കറി നല്ലവണ്ണം കഴിക്കണം ഈ പച്ചക്കറിയിലാണ് ഈ വിറ്റാമിൻ എ യു സി ഒക്കെ ഇരിക്കുമ്പോ ഈ കാൽ ൽസ്യ കമ്മിക്ക് പ്രശ്നം ഏറെ പ്രശ്നം അതാണ് എന്താ വെച്ചാല് നമ്മളീ കോ ഇറച്ചിയൊക്കെ ണ്ടാവുമ്പോ മീനൊക്കെ ണ്ടാകുമ്പോ പ്പൊ അതന്നെ ഉള്ളൂ കൂട്ടണ് പലരും ഇപ്പോ ഈ പച്ചക്കറിന്നും ഭയങ്കര പിന്നോട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഈ കയ്യും കാലൊക്കെ ഇപ്പോ ചെറുപ്പത്തിൽ തന്നെ വേ ര അത് നിങ്ങൾ പറഞ്ഞ മാരി പച്ചക്കറി കാരറ്റും, കൈപക്കാ ഇന്നിന്റെ വാപ്പ പറഞ്ഞന്നതാണ് ഈ കൈപ്പക്കന്നുള്ളത് ക്യാരറ്റ് ഉമ്മ പറഞ്ഞന്നാണ് ക്യാരറ്റിലും, കൈപ്പക്കീലും നല്ല വിറ്റാമിൻ ഉണ്ടേ പറീണേ അതുകൊണ്ട് നമുക്ക് കാൽസ്യ കമ്മിക്ക് നല്ലൊരു ഓപ്ഷനാണ്
അപ്പൊ ഈ പച്ചക്കറീക്കെ കഴിക്കാ ഫ്രൂട്ടസ് കഴി ഫ്രൂട്സ് കഴിക്കാൻ പാടില്ലേ ഫ്രൂട്സ് നല്ലതല്ലേ
ഫ്രൂട്സ് നല്ലതാണ് പക്ഷെ നമ്മളീ വിറ്റാമിന്ന് പറഞ്ഞാല് നമ്മളെ ശരീരത്തിക്ക് നമ്മളിപ്പോ മീനുണ്ടാക്കി കഴിക്കുന്നു പച്ചക്കറി അധികം ഇപ്പോ പലരുടെ ശരീരത്തിലേ ഇറങ്ങാറില്ല എല്ലാരും ഇപ്പ മീൻ ഇറച്ചിയൊക്കെയാണ് കഴിക്കാറ് ഈ പ പച്ചക്കറി കഴിച്ചാലാണ് നമുക്ക് കൂടുതൽ കാൽസ്യം ഉണ്ടാവുന്നത്
അപ്പൊ ഈ പച്ചക്കറി ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാ പിന്നെ രാവിലെ നീറ്റ് വ്യായാമം ചെയ്യാ പിന്നെ ഭക്ഷണത്തിലൊക്കെ കണ്ട്രോൾ ചെയ്യുക അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് താങ്കൾ ചെയ്തിട്ട് തന്റെ തടി കൊറണ ആ അതൊണ്ടായിരിക്കുംല്ലേ
അത തീർച്ചയായിട്ടും ഞാന ങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെ നമ്മളൊരു പത്തോ ഇരുപോ ദിവസം അല്ലെങ്കിൽ ഒരു അമ്പത് ദിവസം നിന്നാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയ്നുള്ള റിസൾട്ട് കിട്ടും
എന്നാ ശരി ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണംന്ന് കരുതിക്ക്ണൂ ത ന്നാതൊക്കെ ഞാ ട്രൈ ചെയ്ത് നോക്കാ എനിക്ക് വ്യത്യാസം വരുന്നുണ്ടോ നോക്കട്ടെ ഞാൻ വിളിക്കട്ടോ ഇനി
ആ ഓക്കേ ന്നാ ശരി ന്നാ